ഹലോ? കേക്ക ഓ?
കേക്കുണ്ടോ
ആഹ് കേക്കാം കേക്കാം
ആഹ എന്താ പരിപാടി?
ഞാ ഇവിടെ ഇരിക്കുന്ന അവിടെ എന്താ പരിപാടി?
ഞാന് അങ്ങനെ ഇരിക്കുന്നു ഇവിടെ അനിയനും അനീത്തൊക്കെ സ്കൂളിട്ട് വന്ന് ആ ഓരടുത്ത് ഇരിക്കാണ്
ഏ കല്യാണം കഴിഞ്ഞാണോ
കല്യാണം കഴിഞ്ഞതാണ് ഞാനിപ്പ എന്റെ വീട്ടിലാള്ള,
ആഹ് ആഹ് ആഹ ഓക്കെ ഉ മഴയൊക്കെ ഉണ്ടാ അവിടെ?
ഇപ്പോനിന്നക്ന്ന് കൊഴപ്പൊന്നുംല്ല അവിടെ ഇണ്ടോ മഴ?
ഇവിടെ ഉച്ചക്കൊക്കെ നല്ല മഴുണ്ടായിുന്നേ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ മഴയൊക്കെ തോറന്നു,
ആഹ പിന്നെ ചായ ആ വലിയ നീത്തി കോളേജിട്ട് വന്നപ്പോള് കടി കൊണ്ടാനിന്ന് അങ്ങന കുടിച്ചങ്ങനെരിക്കുക
ആ
ഉം എനിക്ക് മക്കളുണ്ടോ
ഇല്ല കല്യാണം കഴിഞ്ഞു ഇല്ല ഇല്ല
കല്ലണം കഴഞ്ഞല അപ്പൊ എന്താ പഠിക്കണ?
ആഹ ഞാൻ നേഴ്സിങ്ങിന പഠിക്ന്ന്
ആഹ ഇപ്പൊ എത്ര ഫസ്റ്റ്ണതോ ഫസ്റ്റ് ഇയർോതോ ആഹ് പോണ് കുപ്പില്ലാലല്ലേ
ഹം
എങ്ങനെയുണ്ട് ഇത്തെ ജോലിയും കാര്യങ്ങള
അയ്യോ ചേച്ചി ഭയങ്കര കഷ്ടപ്പാട അത് അത് മാത്രം ചോദിക്കില്ലേ,
നിന്നക്ക് ഇപ്പ അത്ര ഏജ് എത്തണെങ്ക ചേച്ചി ള്ള പ്രായമൊന്നും എനിക്കുണ്ടാവില്ല അതാ ചോദിച്ച എത്ര ഏജുള്ള ആഹ അപ്പൊ നമ്മള് ചെയ്യണം
ആഹ് ഓക്കേ സെറ്റ്
എന്താപ്പോ എങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഇയർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു? അതോ
ഇല്ല ഞാാന ഇപ്പോഴും പഠിച്ചൊണ്ടിരിക്കയേ ഉള്ളു കഴിയാറാവണതേ ഉള്ളു,
ആഹ് ആ് അ ഇത് കഴിഞ്ഞിട്ടാവ ട്രെയിനിങ് ഉണ്ടാവും അല്ലെ?
സൊ നമ്മള് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യണത് ഇതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യും എന്തോ
ആഹ അങ്ങനത്തെരാ എങ്ങ രണ്ട് ഇതുവരെ വർക്ക് ചെയ്തു
വർക്ക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ. വാറെ ഒന്നും ചെയ്യുന്നില്ലേ ഡെലിവറി ഒക്കെ കാണുമ്പോഴാണ് ഭയ് ബകറീട്ട് പേടിച്ചോളാ ഹലോ കേക്കണില്ലേ? കേക്കാലോ?
ഹണോ ആഹ് കേക്കണ്ട് കേക്കണ്ട്.
ഹല് ആഹ. ആ ആ എനിക്ക് റേഞ്ച് പോണണോ എന്തോ ഇത് ചേച്ചിക്കോ അതൊ ആ. ആഹ് ഞാൻ പറഞ്ഞില്ലേ ഡെലിവറി ഒക്കെ കാണുന്ന സമയത്ത് മാത്രമാണ് പേടിയാവണ്. ബാക്കി കൊഴപ്പില്ല.
ഹലോ?
ആഹ ഞാ ഹോ ഏ
എടാ റേഞ്ച് പോണുണ്ടന്ന് തോന്ന്.
ഉണ്ടോ?
എന്തോ. ഇപ്പൊ കേക്കോ?
ആഹ് കേക്കണ് ണ്ട് എനിക്ക് കേക്ക്‌ണ്ട്.
ആഹ ആഹ ആഹ ആ
നിങ്ങള് ഏത് ഏത് മാ വർക്ക് ചെയ്യണേ?
ഞാന് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള.
ണ്ടാവുംൊഴ് ആയി ആയി ആയ് ആയി നിങ്ങൾക്കും ഒണ്ടടെ ഭയങ്കര ദേഷ്യം